ഹലോ
ആ ഹലോ എന്തായി, ചായടിയൊക്കെ കഴിഞ്ഞോ? ആ ചായ കുടിച്ചിട്ടന്നില്ലല്ലേ, ടിക്കാനാവണല്ലുള്ളൂ. നല്ലർത്താൻതന്നെണ്. വീട്ടിൽ പിന്നെ വീട്ടിൽ ഞാനിതാ വിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, മോളറങ്ങാണ്. ഓളോറങ്ങാണ്. ഓളണർന്നാല് എന്താ മ് മൂതെ രണ്ടാള് വരാണ്ട് സ്കൂൾഇട്ടാണ്ട് സ്കൂള്ട്ട് വരുന്ന വരുമ്പോതിനോളണ തോല് ഒറങ്ങാൻ സമ്മയ്ക്കൂല, മോള് കടന്നുറങ്ങണണ്ടാല് ഓള് ഓല്ക്ക് അപ്പട്ക്കണ്ടി വരും ഓണന്ന് നിക്കുമ്പോ കളിപ്പിക്കാനൊന്നും ആരും ഉണ്ടാവുല്ല, ഒറങ്ങണ കാണുമ്പോ ഞാൻ എടക്ക എടുക്കട്ടെ ഉണത്തട്ടെച്ചാണ്ട് ഉണത്തും
ഉം
ഉം
മം
അപ്പൊ എന്താ പഠിക്കണത്
ആ എക്സാം ആവാനായല്ലോല്ലേ?
എക്സാം ആയി, ആറാംതി
ആറാംതീ ഹും ഒക്കെ പടുത്തൊക്കെ കഴിഞ്ഞോ?
അടുത്ത നടക്കണണ്ട് ഇന്ന ഇപ്പ പോയിട്ടില്ല സേറെ ഇല്ലേ നി
ഓ ശരി എന്തെങ്കിലുമൊക്കെ പഠിച്ചിക്കണ എപ്പോഴും നല്ല നല്ലതാഞാനൊക്കെ വെറും പ്ലസ് റ്റും കുസ്തിയും കൊണ്ട് നടക്കണേ
ഉം അത് നല്ലതാ കാര്യം പറയും ഇപ്പത്തെ സാഹചര്യം കൊണ്ട്
അതെ അതെ നല്ലതാണെ എപ്പളുംഞ ഞാനെന്നെ വി രിക്ക ഒന്നും പഠിച്ചില്ലല്ലോ ഇപ്പൊ എന്ത് റെ പറയണ് എന്റെ മൂന്നാം ക്ലാസ് ക്ലാസ്സിലുള്ള മകൻ എന്നോട് ചോദിക്കുകയാണ് മച്ചിന്തീ ഡിഗ്രി ഒന്നും പോവാഞ്ഞേന്ന് ഞാൻ പറഞ്ഞഞ് ഉച്ചിന് പ്ലസ് വൺ ആയപ്പോതിന് നിക്ക കഴിഞ്ഞഞ് പ്ലസ് ടു ആയതില്കല്യാണം കഴിഞ്ഞ ഡിഗ്രിക്ക് പോകാന നേര കിട്ടില്ലാന്ന് പറാ ഡിഗ്രി ഒന്നും പഠിക്കാതെ കല്യാണം കഴിച്ചെ ഉമ്മച്ചിക്ക് പഠിച്ചിട്ട് കല്യാണം കഴിച്ചാ പോരായിരുന്നോന്ന് അപ്പൊ ഞാൻ എന്റെ പരിജയത്തിലുള്ള മക്കളോട് എല്ലാരോടും ഞാൻ പറയും എന്ത് കല്യാണം കഴിഞ്ഞഞ് കഴിഞ്ഞുള്ള ലൈഫ് നമുക്ക് ലൈഫ് ലോങ് ജീവിതകാലം മുഴുവൻ പിന്നെ അതന്നെ ശ കല്യാത്തിന്റെ മുന്നെ പിന്നെയുള്ള പ്ലസ്സ് വരെന്ന് നമ്മൾ മുക്കൾ ചെറിയ മക്കളുള്ള കാറ്റഗറി പെട്ട് പ്ലസ് ടുവിന് ശേഷമാണ് കല്യാണത്തിന്റെ മുന്നള്ള കുറച്ച് സമയുണ്ട് ആ സമയമാണ് നമ്മക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളതായിട്ടുള്ളരു സമയം അതിൽ കുറച്ച് പഠിച്ച് കയ്യയാണെങ്കിൽ ഒരു ജോലി കിട്ടി ആ ജോലി കിട്ടി ആ സാലറൊക്കെ ന കല്യാണത്തിന്റെ മുന്നേ ഒരു രണ്ടു മാസംങ്കും രണ്ടു മാസം നമ്മളെ സ്വന്തം സാലറി നമ്മളൊന്ന് ലൈഫ് ഒന്ന് അടിപൊളിയായിട്ട് ജീവിക്കണം എന്നൊ ആഗ്രഹമൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ പറയും ഞാന് ഞാൻ ഇവിടെ അടുത്തുള്ള പെൺ കുട്ടികളെ കല്യാണം കഴിക്ക ചില ഒക്കെ ഇപ്പോഴും പ്ലസ് ടു കഴിയുമ്പോ ത്തേക്കും കല്യാണം കല്യാത്തിന്ഒരുങ്ങയി കല്യാ വീട്ടില് ഉമ്മാരും ഉപ്പാ രും അപ്പൊഞാൻ പറയും അല്ല കല്ല്യാണത്തിന് എന്താ പോലെ അറ വീട്ടുകാര്അറിയാതെ മക്കളെ മാത്രം കാണുമ്പോ ഞാ ൻഅവരോട് പറയും എന്താലും സമ്മക്കേണ്ട കല്യാണം കഴിഞ്ഞകഴിഞ്ഞാൽ പിന്നെ നമ്മള് മരിച്ചൂട ഒരേ ലൈഫ അയല് കുട്ടികളെ എണ്ണം കൂടുക നമ്മളെ പണികള് കൂടുക എന്നല്ലാതെ പിന്നെ ആ ലൈഫ് ലോ ആ ജീവിതമാണ് കല്യാണത്തിൻ്ന്റെ മുന്നേങ്ങൾ മാത്രങ്ങൾക്ക് രണ്ട കൊല്ലം കിട്ടിയാൽ മാക് അത് മൂന്ന് കൊല്ലം കിട്ടിയ അത്രയും നല്ല നാല് കൊല്ലം കിട്ടിയ അത്രയും നല്ലത് അപ്പം എന്റെ അനിയത്തിനെ ഞങ്ങള വീട്ടിൽ എല്ലാരും പ്ലസ് ടുന്ന് കഴിഞ്ഞപ്പോ എന്റെ വലിയ രണ്ട് ജേഷ്ട പത്താംക്ലസ് കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചു പിന്നെ മന്നാമ ത്തെആള പ്ലസ് ടു കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചു നാലാമത്തെ ആള് സി എക്ക് പഠച്ച് വാശ് പഠച്ച് കല്യാണം ഓള് ആദ്യം സമ്മയിച്ചില്ല അപ്പോ ഓള കല്യാണം കഴിച്ചാതെ ഇന്നെ പ്ലസ് വൺ ന്ന്ന്നെ കല്ല്ണം കഴിച്ചിട്ട് വിട്ടു.
ആ
എന്റെകല്യാണം കഴഞ്ഞ ശേഷം പക്ഷ പിന്നെ എല്ലാവരും നാട്ടാർ ഫുള് അഞ്ച് ഏട്ടത്തേനെ നിർത്തി അനിയത്തേനെ കല്യാണം കഴിച്ച എന്നിട്ട് അപ്പന്റെഉ മ്മേളപ്പം ഓളെ കെട്ടിച്ചിട്ട് വിട്ടു പിന്നെ അനിയ പിന്നെ അനിയത്തിന്റെ അനിയത്തി ഉണ്ടായിരുന്നട്ടോ അനിയത്തീനേം അതേമാതിരി പ്ലസ് സമയത്ത് നിക്കാഹ് കഴിഞ്ഞുപക്ഷെ ഓ ള് നിക്കാഹ് ഓളാണ് എന്റെ വീട്ടില് ഹാസ്നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഓള് കുറേ കഷ്ട പെട്ടു ഓന് നിക്കാഹ് കഴിഞ്ഞെന്നപ്പ ആ ചെങ്ങായി കൊറച്ച് മോശം ചെങ്ങായി യാണ് ഓ അങ്ങനെ വന്ന് ന്ന ഓന്റെ ഫോണില് ഓൻ വേറെ കുറേ പെങ്കുകുട്ടിയേക്കെ വിളിക്കലിണ്ടായിനി അങ്ങനത്ത പ്രശ്നങ്ങളൊക്കെ ഇണ്ടായിനി. ആ കോള് അങ്ങനെയൊക്കെ കണ്ട് ഏ കണ്ടേന് ശേഷ ഓള് ഓള് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല ഓര്തമ്മില് ഒന്നും ഇണ്ടാവൂല്ല അങ്ങനെ ഇണ്ടാവൂല്ലാന്ന് അങ്ങനെ ഇണ്ടാവൂല്ലാന്ന് ണ്ട് ഓന് പിന്നും ആ ഓൻ പോവല്ലോ ഞമ്മളെ പ്പ നമ്മളെ വീട്ടില് എപ്പെളെങ്കിലും ഒന്ന് വന്നാണ്ട് ഓൻ പോവും. പിന്നെ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കോലെ എടേ ഇണ്ടായി ഒന്നും വീട്ടിലോള് പറഞ്ഞില്ല.
തന്നേ ഇൻ ഇന്റെവസ്ഥയും അതേ പോലന്നെ.
ആഹ് അതെ അങ്ങനൊക്കെ ഉണ്ട്ല്ലേ എന്നിട്ട് പിന്നെ ഇവള് എന്നിട്ട് ഞങ്ങള് ഓ ഓളും. ഓൻ ഗൾഫ് പോയി ഗൾഫ് പോയി വന്നാണ്ട് അ വന്ന സ വന്ന ആ ഇല വന്നി ഉ വന്ന് പോയേന് ശേഷാണ് ഓള് ഓര് തമ്മില് ദിവസം ഫോണിലൂടെ അങ്ങട്ടും ഇങ്ങട്ടും. വന്ന് കച്ചറൊക്കെ ഉണ്ടായി ആ സമയത്താണ് ഓള് ഞങ്ങളെ വീട്ടില് വന്നത് പണ്ട് മൂന്നട്ട ഏതോ ഒരു അമ്മു ആയിട്ട് എന്തോ ഒരു വെ എന്തൊക്കെ ഏതോരു പെങ്കുട്ടിയായിട്ട് ഭയങ്കര ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പ്രശ്നായി അത് ഞാൻ കണ്ടായ പറഞ്ഞ് അപ്പോ ലാസ്റ്റ് ഞങ്ങള് ഓനോടറഞ്ഞ് ക്ക് വേണ്ട ഞങ്ങക്ക് തലാക്ക് വേണം ഞങ്ങള് ഡിവോസാക്കാനെന്ന് പറഞ്ഞ് അപ്പോ ഉമ്മറഞ്ഞ് ഞാ ഒഴിവാക്കി തരൂല അങ്ങനെ എങ്ങനെന്നൊക്കെ പറഞ്ഞു. അപ്പോ നമ്മള് ലീഗലായിട്ട് മൂവെയ്ത്. അ കോടതിയിലേക്കെ പ്രശ്നങ്ങള് കൊടുത്ത് നോക്കിയപ്പം ഒര് പറഞ്ഞ് അല്ല ഓന് എന്തായാലും ഓ കോടതിക്ക് വരൂല്ല എ ഓൻ നാട്ടില് ലിള്ള സമയല്ലെ എന്തായാലു അവൻ കോടതീക്ക് വരൂല്ല അങ്ങനെ അയ്നാത്ത് ആ ഇതായി ഉ ഡിവോഴ്സ് ഞമ്മ ഡിവോഴ്സ് കിട്ടീട്ടോ അപ്പോ തന്നെ ഏകദേശം ദേശ ഒരു കൊല്ലം കഴിഞ്ഞ്. എന്നിട്ട് അപ്പോ ഞമ്മള് പള്ളീല് കൊടുത്താണ്ട് വേറെ കല്യാണം അങ്ങ് വച്ച് നോക്കണല്ലോ. അപ്പ ഓല് പറഞ്ഞ് ഗ കോടതിടെ ഡിവോഴ്സ് മാത്രമേ നമുക്കൊക്കെ സ്വീകരിക്കാൻ പറ്റൂല്ല എന്ന് പറഞ്ഞ്. ന്നിട്ട് പിന്ന ഞമ്മള് ഇസ്ലാമിക ചെയ്യില്ലേ അങ്ങൻത്ത . ഇത് ചൊല്ലീട്ട് ഞാൻ ഓൻ ചെല്ലുവ തരുന്നില്ലെങ്കില് രണ്ടു കൊല്ലം ചെലവ് തരാതെ നിക്കാണെങ്കില് പെണ്ണിന് അങ്ങാട്ടല്ല ഫസ്റ്റ്. ഇല്ല അങ്ങനെ ഓൻ രണ്ട് കൊല്ലം ഒരു കോണ്ടടാക്ടുല്ലാതെ ഓള് രണ്ട് കൊല്ലം തെകഞ്ഞ ഏകദേശം അങ്ങാട്ട് ഫസ്റ്റ് ചെല്ല് ആ സമയായപ്പോത്തിനും ഇതൊക്കെ കഴിഞ്ഞ് ഒള് പി ജിയിലെത്തി. ഡിഗ്രി കഴിഞ്ഞ് പി ജി എത്തി മൂന്ന് വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് ഒളിന്റെ വീട്ടിന്ന്. പി ജി യിലെത്തിയ സമയത്ത് അങ്ങനെ ഹസ്ഗ ചൊല്ലി ഹസ്ഗ് ല് ചൊല്ല്യേ റമദാൻ മാസം തൊടക്കത്തിലേനി. റമദാൻ കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചീസം കഴിഞ്ഞപ്പോ ഉം നല്ല റാഹത്തായിട്ട് ജീവിക്കണ്ട് ഓള് പ ഇങ്ങാന അഡ്ജസ്റ്റ് ചെയ്യക്കയാണെങ്കി ഇപ്പളും ആ ലൈഫ്ന്നെല്ലേ ഇനിയും. അപ്പം ഞാൻ വിചാരിക്കും ആ എന്റെക്കെ കാര്യത്തില് അങ്ങനെ ഈ ബുദ്ധിമുട്ടുണ്ട്ന്ന്. അങ്ങനെ ഇഴി പറഞ്ഞപ്പം അപ്പ ഞമ്മള് ഓ കൊറെ ഞമ്മ ക്കു മുന്നില് വേറെ ഓപ്ഷന്ണ്ടല്ലൊ പിന്നെ എന്തിനാ അമ്മള്
ഞാ എന്നെ പഠിച്ചന്നെ വേണം. ആരോടെണെങ്കിലും മേം കല്യാണം കഴിക്കരുത് പറയണം.
അത് ഞാൻ ഇവിടന്ന് അഴച്ച ന്താ
എനിക്ക് കല്യാണം കഴിക്കണ ഇഷ്ട്ടല്ല.
മ് ഹ് പിന്നെ.
ഉം ഞ അങ്ങനായി പോയി പെട്ടു പോയി ഇപ്പോ രണ്ടാമത്തതും ഇന്നെ ഇങ്ങനെ എടങ്ങേറാക്ക.
മ്മ്ഹ്ഹ്ഹ്
രണ്ടാമത് കയിഞ്ഞപ്പം
ആദ്യത്തോ അങ്ങനെന്നെയ്ന്ല്ലേ ആദ്യത്തെദ്ന് ഓ ഫോമലും കാര്യങ്ങളൊക്കെ.
മ്മ്. എടങ്ങേറാക്കി.
ഉം.
പ്പം ബല്ക്കൊന്നും വിശ്വാസല്ലീനി
ആ അയിനെ ചെലേപ്പോമങ്ങനെ രൺ രണ്ടെണ്ണക്കവുമ്പോ എല്ലാരും പറയും എല്ലാര് രണ്ടെണ്ണ ആ ആദ്യത്തെ പിന്നിന്നങ്ങനെയൊ‌ക്കെ രണ്ടെണ്ണംക്കെണ്ട്ങ്കിൽ ഓളെട്ത്തന്നെ പ്രശ്നന്ന് പറഞ്ഞ്പോകും ഏ അത് പൊതുവേയങ്ങനെ പറയും പക്ഷെ ഹ് ഞമ്മക്കല്ലേ അറിയുള്ള് ഞമ്മ് മ്മ്ളെലൈഫ് എങ്ങനെയാണ്ന്നുള്ളത്
അതെ പഷെ ഉവ്വോൽക്ക് പറഞ്ഞ മൻസ്‌ ങാ ഓൽക്ക് തൊള്ളന്റോട് പറഞ്ഞാ മതി ഓൽക്ക് ചെലവൊന്നുല്ലലോ ഞാൻ തരാ ചെല് പഠച്ചോനാർക്കാണെങ്കി കൊടുക്കും പറയണോൽക്ക് അത്രേ വിചാരിച്ച്ട്ടുള്ളൂ അയിലേറെ ഞാ വിചാരിച്ച്ട്ടില്ല
ഏതായ്ലും
നാലാമാസ്തെ കണക്ക്നോക്ക്ങ്ങള്
മ്മ് മ്മ് ബുദ്ധിമുട്ടൊന്നുല്ല്യാതെ പോട്ടെ അന്റെ കാര്യങ്ങളൊക്കെ ജ്ജ് വിചാരിക്കണപോലൊക്കെ നടക്കട്ടെ
ഉം
മ്മ് പിന്നെ എന്താ വീട്ട്‌ല് ഉപ്പാക്കൊക്കെ എന്താ പണി
ഇന്റ്പ്പാക്കൊ
മ്മ്
ന്റെപ്പാക്ക്‌പ്പം പ്പാന്റെ മൊയ്ലാളി ക്കൊര് പെരട്ക്ക്ൺണ്ട്
ആഹ്
അപെരെയ്ല് കൊറേയായ് അറുപത് സെന്റിലൊരു വീടാണ്
മ്മ്
കൊറേയായി അയ്മ്മെ നിക്ക്ണ്
ആഹ്
രാവിലെ പോവും വൈന്ന് രാത്രി എത്തും വെയ്യും ഒര് കെത്യേടാ അനോട്ടത്ത്ന്ന് നിക്കാ
ആഹ് അങ്ങനെ
മ്മ്
അയ്ശെരീ
അയിന്ടോടെന്നാ വർത്താനം പറയാന് ഇപ്പാനോട് വർത്താനം പറയാന് ന്നെ കിട്ടൂല ഇപ്പ ഉം പിന്ന അതുവല്ല ഇപ്പാ
റ്റാച്ച്മെന്റ്ള്ളാളാലെ ജ്ജ്
ഞാന് ഞാൻ വർത്താനം പറഞ്ഞാ ആരോടാണെങ്കി മേം കമ്പനിയാവും എനിക്കെല്ലാരും വാണം എല്ലാരും കൂടി ൻക്കങ്ങൻ ഇതൊരിതാണ് പക്ഷെ മ്മളെ ഞാനങ്ങട്ട് കൂട്ടി പിടിച്ചാലിങ്ങട്ട് ചതിക്കണോല്ണ്ട്
ആ അതെ അതെ
എനിക്ക് ഭയങ്കര അടിഞ്ഞേറ പിന്നെ അതാാവുമ്പോ.
ഉം ഉം ഉം
ന്റ അടുത്താണ് തെറ്റ്ന്ന് പറഞ്ഞണ്ട് നിനക്ക്ൊരു ഇത് കിട്ടിനി പ്ലസ് ച്ചൊന്ന്
ആവൊ
അപ്പൊ ഇപ്പോള് ന്നെ വേണന്ന് പറഞ്ഞ്ക്കാ
ആഹ്
അപ്പൊ ഞൻ
ുന്ന ആൾക്കർ നമ്മള് ചതിച്ചാല നുക്ക് താങ്ങൻ കഴിയൂല്ല നമ്മ അത്ര ഒരാളെ വിശ്വസിച്ച കി കാല് നമ്മളെ നമ്മള് ഓര് ഭരണൊക്കെ വിശ്വസിക്കുവെ
ഇപ്പോൾക്ക് ഇന്ന വേണം ബാക്കില്ലലി പറയുന്ന ട്രന്താണല്ലോ
ആ ആ അതെ
ഞാൻ കൊറെ അങ്ങോട്ട് കാല പിടിച്ചാൻ പോയി
ഉ ഉ അത് ശരി
മറ്റത്ത ഉണ്ടായിട്ടില്ല
ആഹ ഇപ്പ എന്നിട്ട് അങ്ങോട്ട് മുണ്ടണല്ല ഇയ്യ്?
ഞാൻ മുണ്ടീട്ടൊന്നുമില്ല.
ആഹ
ഇന്ന മനസ്സ എത്തൂലട്ടോ.
ആഹ ആഹ
ഉ വച്ച പിന്നെത് ഉണ്ടാവൂലല്ലോ
എന്നാൽ ശരിട്ടോ എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്.
ഓക്കെ